എന്തൊക്കെയ വിശേഷം?
നല്ലത് എന്തൊക്കെയാ അവിടുത്തെ വിശേഷം? ഉം കൊറെ ആയല്ലോ വർത്തനങ്ങളൊക്കെ അറിഞ്ഞിട്ട്
ഉം കൊറയായി ഇപ്പൊ സമയല്ല ഒന്നിനും.
ഉം ഇപ്പൊ സ്കൂളൊക്കെ തൊറന്നോണ്ട് ഒന്നാമതെയ് കുട്ടേൾക്കൊക്കെ ഹ് സ്കൂളിന്റെ തെരക്കല്ലേ അപ്പൊ പിന്നെ ഒന്നിനും സമയം കിട്ടാത്തോണ്ടാണ്.
ആ സ്കൂൾ തൊറന്ന മാത്രല്ല ഞാന് വേ റെ കാര്യത്തിൽ തിരക്കിലേന്നു. ഞാന് ഇൻക്കൊരു ബ്രദറുണ്ടല്ലോ ആ ആ അവന്റെ കല്യാണം ഒന്നും ഇതുവരെ ശരിയായിട്ടില്ലടാ.
ആ ഓനിപ്പോ എന്താ ചെയ്യണ്?
ഓനിപ്പോ റിയാദിലാണ് മെട്രോൽ വർക്കിയ്യാണ്.
ആ ഞാനിതേപോലെ ഇന്റെ അങ്ങളക്കും പെണ്ണ് തെരെന്നെയ്രുന്നു. ഓമ്പടൊരു സൂപ്പർമാർക്കറ്റിലെ അക്കൗണ്ടന്റ് ആണ്. നാട്ടിതന്നെയാണ് പോയിട്ടൊന്നുല്ല.
ആഹ് ഇപ്പൊ നല്ല ടഫാണ്.
ആഹ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാൻ. പെൺകുട്ടേൾക്ക് ഭയങ്കര കണ്ടീഷനുകളാണ്പ്പൊ. വിദ്യാഭ്യാസം വേണം നല്ല ജോലി വേണം പിന്നെ നല്ല ശമ്പളം വേണം വീട് വേണം എന്തൊക്കെ എന്തൊക്കെ കൂടിയ വ ോ
ഞങ്ങളിപ്പോൊ ഒരു വർഷമായിട്ട് തരഞ്ഞ നടക്കുകയാണ്
ആഹ് ഞങ്ങ അത്രന്നായിട്ടില്ല എന്നാലും ഇപ്പൊ മൂന്നാല അടത്ത് അന്വേഷിച്ചപ്പോ ഒക്കെ തന്നെ പെൺകുട്ടിയ ഓരോരോ ചിലത് ഇങ്ങനെ പറ്റ ന്ന് പറയും പിന്നെ എന്തെങ്കിലും അന്വേഷിട്ടല വേണ്ടാ പറയും പിന്നെ ഒക്കെ പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ് ആവശ്യം പിന്നെ നാട്ടിൽ ജോലി ചെയും അങ്ങനെ വേണ്ട
ഞങ്ങള അതേപോലെ പിന്നെ ഒരുന്ന ഒരു നാലഞ്ച കുട്ടികളെ പോയി കണ്ടുട്ടോ അവൂ കാന്നുംന്നെ വി പറയാണ്െ ഞെ അല്ലെങ്കിൽ പിന്നെ എനിക്ക് കല്യാണത്തിന് താല്പര്യംമല്ല എന്ന് അവനോട് തുറന്ന് പറയും അപ്പൊ അങ്ങനെ
അല്ല തുറന്ന് പറയണത് നല്ലതാണ് കല്യാണം കഴിഞ്ഞഞ് വീട്ടിലക്കെ എത്തിയിട്ടാണെങ്കിൽ അതാതില്ലാറെ പ്രശ്നം ല്ലേ കല്യാണം കഴിഞ്ഞന്നുള്ള പേരു ആയി ഇവർ തമ്മിലോട്ട് ഒരിിു പോയതല്ലെങ്കിൽ അ അതതിലേറെ ബുദ്ധിമുട്ടാണ് പിന്നെ തുറന്ന് പറയണ നല്ലത് പണ്ടന്നൊക്കെ പറഞ്ഞാല് ഈഫയർക്കെ ഉള്ളത് തുറന്ന് പറ ഭയങ്കര പേടിരരുന്നു എല്ലാവർക്കും ഇപ്പപ്പോ ആർക്ക അ പ്രണയമല്ലാ എന്ന് പറയണുന്നത് ഭയങ്കര തെറ്റാ എന്നുള്ള മാതിരിയാ അപ്പത്തെ കുട്ടികള്
അതന്നെയാണ് ഇപ്പൊ എന്താറിയോ ഈ എഫ്ഐആർ ഇല്ലാത്ത പോലാണ് ഇതില് പെട്ടത്േ ഏ അപ്പ
ആണുങ്ങൾ കണ്ടക്കാത്തവല് കുടുങ്ങും ആണുങ്ങൾ കണ്ടക്കാത്തവല് കുടുങ്ങും ഇ ഇപ്പൊ തായാലുംല കാ ഉണ്ട് അ പറിയുമ്പോ പിന്നെ പ്രശ്നമല്ല പിന്നെ അപ്പ വീിലും എാ എല്ലാരും വീട്ടിലുംന്ന അത്തമാതി എതിർപ്പൊന്നുമില്ല ഒക്കെ മക്കള ഇഷ്ടത്തിന് വിട്ട്ൊടുക്കുന്ന ആൾക്കാരല്ലേ ഇപ്പഴത്തെ രക്ഷിതാക്കളും തന്നെ
ആ അതന്നെ ഇപ്പൊ ഫുള്ള് സപ്പോർട്ട ആണായി ആഹ അതന്നെ
ഉ ഒന്നും പറഞ്ഞിട്ട് കാര്യില്ല പിന്നെ കിട്ടുമ്പോ കിട്ടെ നേര ഞാനന്നാലും തരയണണ്ട് നോക്കണണ്ട്
ഉം നിങ്ങളാ ഭാത്തോവിടങ്കിലൊക്കെ ഉണ്ടെങ്കിലേ ഒന്ന് പറയോണ്ട
ആഹ ഞാൻ പറയാ
ആ അങ്ങനെ കണ്ടീഷൻസ് ഒന്നുംല്ല പിന്നെ ഒരു പഠിക്കണ കുട്ടിയായ മതി വിദ്യാഭ്യസം ആണാ മാത്രമേ ഉള്ളൂ
ആഹ എന്തനെ ഇവിടെ അങ്ങനെ തന്നെ ഇവന് പിന്നെ എന്താ പറയാ പഠിപ്പിക്കാൻ തയ്യാറാണ് പിന്നെ ഇനിപ്പോ ജോലിക്ക് പോകേണ്ടക്കാണങ്ക ജോലിക്ക് പോകാനൊക്കെയ്യാർ പറഞ്ഞേക്കൊക്കെ തയ്യാറ പക്ഷേ തന്നെ പെകുട്ടി കുട്ടികളൊെ കിട്ട് ഇതന്ന പറഞ്ഞിട്ട ഒല കണ്ടീഷനൊക്കെ അംഗീരിച്ചെടുാൻ തയ്യാറഞ്ഞിട്ട് പട്ടുന്നില്ല പിന്നെപ്പോം ഒരുപാടൊന്നും പഠിച്ചിട്ടില്ല പ്ലസ് ടു കഴിഞ്ഞാണ്ട് അങ്ങനെ പ്ലസ് ടു കഴിഞ് പിന്നെ അങ്ങന കയറിയതാണ് എന്റെ മോ മൊബൈൽ ടെക്നീഷ്യന്റെ തന്നെ പഠിച്ചിരുന്നു പക്ഷെ എടുക്കണ ജോലിയാകും തമ്മിൽ വലിയ ബന്ധൊന്നുമല്ല
ഇവന് പഠിപ്പ് കഴിഞ്ഞിട്ട ഡിഗ്രി ഒക്കെ കഴിഞ്ഞതാണ് ഇപ്പം ഇപ്പോഴത്തെ കുട്ടികളെ എന്തൊക്കെ ചോദിക്കണ അറിയോ അവർക്ക് നല്ല വിദ്യാഭ്യാസംുള്ള ചെറുക്കമാരമാേണം പിന്നെ ഏജിൻ്റെ നല്ല പ്രശ്നം ണ്ട് ഏജ് കൂടാൻ പാടില്ല അതായത് ഇരുപത്താറ് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവക്ക് ഏജ് ഓവറായി അങ്ങനെ കുട്ടിക താല്പര്യ ഇല്ലാതാവേണ്ടത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് പ്ലേ അതെന്നെ